ആഹ്
ഹലോ. ആഹ് എന്തൊക്കെയണ്ട് വിശേഷം സുഖംന്നാല. സുഖം.
അഹ്
എന്താ മക്കള് പഠിക്ക ഇപ്പൊ എ ബി സിയുടൊക്കെ പറയുന്ന പിന്നെ എന്ത്. ശ്ലബ്ദം
മോള് കളിയക്ക്.
അതെ ഒർക്കൊന്നുംല്ലേ പത്തര മണിയായി ഉറങ്ങൊന്നുംല്ലല്ലോ.
ഉറങ്ങു ഇന്ന് ഉറക്കൊക്കെ ഉള്ളതശ കഞ്. ഞാനും കൂടെ കൂടെ കടക്കേണ്ടി വരും.
ആഹ് അതാ എത്ര വയസായി മോക്ക്. മൂന്ന്അസാ അംഗൻവാടക്ക് കൊക്കെ എക്കുന്നുണ്ടോ. അതുന്താ. ആഹ് ആപ്പൊ പകല ഉറങ്ങിക്കണോ അതല്ല രാത്രി ഉറക്ക.
ഏഹ്
പകല ഉറങ്ങിയിട്ടുണ്ടാവും അതാന്തോ രാത്രി ഉറക്കില്ല. ഇല്ലേ പിന്നെ എന്തോ.
പ പരിപാടി കാര്യക്കായിട്ടേ.
ആഹ് ആഹ് അങ്ങനെ ഉറങ്ങിറ്റാ.
ഏയ് ഉറങ്ങില്ലേ ഉറങ്ങേണ്ടറ കടന്നാ ഉറങ്ങും.
അതെ ആഹ് ആഹ്
ഇന്ന് ആന്ന് മരി മൂന്തിയാവുമ്പോം. എന്റെ മടി വന്ന് കടന്നിനി ഉം പിന്നെ. പിറ്റേന്ന്അത് ഒന്നും കഴിക്കാതെ കിടത്തണ്ടല്ലേ കയച്ചിട്ട്.
അതെയ എന്ത് രാത്രിയൊക്കെല്ല ഫുഡ് എല്ലാം.
ഫുഡ്ന്ന് നൂഡിൽസ് ഉണ്ടാക്കി.
അതെയ അത് നല്ലതാ രാത്രി കഴിക്കാനും നല്ലതല്ലോ അത്താവശ്യം അതൊരു മൈ ധലൊക്കെ ഉണ്ടാക്കുന്നതല്ല അതൊക്കെ കഴക്കും മക്കള് വലിയ ആൾക്കാർക്കെല്ലാം.
ആഹ് വലിയ ആൾക്കാര് നമ്മളെന്നെ ഉള്ളൂ കുട്ടികള ഞാാനെ ഉള്ളു.
അതെ ആഹ് കുട്ടികൾക്ക് പിന്നെ അങ്ങനത്ത തന്നെല്ലേ വേണ്ടത്.
ആഹ് ഓർക്കത് കിട്ടിയാൽ മതി.
അതെ അപ്പൊത് രാവിലെക്കെ എല്ലാം ആണല്ലോ കറി അങ്ങനെയൊക്കെ രാവിലൊക്കെ പോ
രാവിലെ ത്തിന് എന്തെങ്കിലും ഇട ഉണ്ടാക്കണം ദോശയേ.
കറിയും ഉണ്ടാക്കണ്ടേ. കൂടുത കൊപോകാനല്ല കൊടുക്കണം. അന്തത
ആഹ് സ്കൂൾ കൊണ്ടാവും നല്ല ആഹ് ചിലപ്പം ചോറ് ആഹ് ചോറ് കൊണ്ടോണം. മോന് ആഹ് പിന്നെ തോന് ഉരുള കേഴങ്ങ് ഇണ്ടല്ലോ.
അതെയ.
ആഹ് അതന്ന ഇഷ്ടം ആഹ്
ഇല്ലല്ല ഞാനീ കടല.
ഏ
ഇങ്ങോട്ട് ഉരുളക്കിഴങ്ങ് പൊരിക്കലില്ല ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിന ഉരുളക്കിഴങ്ങ് മുളക് പൊടിട്ടിട്ട് ത്ത്എണ്ണയിൽ വറുത്തെടു
ആഹ്അതന്നെ അതന് ഒലക്ക് ഇഷ്ടം
അതാ അത് മറ്റേ ഇത് പോലല്ലേ ഉണ്ടാവകുന്നത് എന്താ കടയിൽ നിക്കുന്ന ഫ്രൈഡ് റൈസ് എന്തായിന് അതിനെ പറയുന്നതന്ന്
ആ അത് അമ്മ ബോസ്റ്റക്കെ കിട്ടുന്നല്ലേ
ആ ആഹ അയിന് ന്തോ പറയുന്നു അതുപോലെ ആക്കുന്നതല്ല
നാക്കൂല ചെറുച്ചടി ന്ന് ചെറിയ രണ്ടാക്ക കേട്ടാ നിൽക്കുന്നത്മേ അണ്ട് വെന്ത് കിട്ടുകുള്ളൂ
ആ ആ അങ്ങനെ അത് പയ്യ ഒരു പതു പത മ്പത് ആന്നല്ലേ
ഏ
ഒരു സോഫ്റ്റ്നെസ്സ് വരുന്നില്ലേ വയ്യ ഈ എണ്ണൽ കോരിറ്റാകുമ്പോല്ല സോഫ്റ്റ്നെസ്സും ക്രിസ്പി അങ്ങനെ
ആഹ് അങ്ങനെന്നാവില്ലത് ഓന് എന്തൊ കൊന്ന് വന്ന് ഇട്ടു
ചോറ് അപ്പൊ കൊണ്ട വന്നോ അന്നനെ ചോറിന് ചോറിന് കഴിക്കാൻ അത് രസുണ്ടാവും
ആഹ് ആഹ് ഓൽക്ക താ ഇഷ്ടം
കറികളൊന്നും കൊണ്ടോണ്ട
ഏ കറികളൊന്നും കൊണ്ടു പോകുല്ല
അത് മാത്രം മതിയല്ല
ആഹ്
നമ്മളെ നാട്ടില് അപ്പന്ന് കൊണ്ട്‌ വരന്നത് എൻന്റെ മക്കള് കൊണ്ട്‌ വരും അപ്പം രാവിലത്തെ പത്തിരി അങ്ങനത്തെ
ആഅത് ചെലപ്പോം കൊണ്ടോ നല്ലതാണെങ്കി കൊണ്ട് പോം കറി ഒക്കെ നല്ലതു ഉണ്ടെങ്കിൽ
അപ്പ പത്തിരി അങ്ങനെക്കെ കൊണ്ടുപോവല്ലേ അല്ലെങ്കിൽ ചോറ് തന്നെ വെക്കണല്ലോ രാവിലെ തന്നെ അപ്പൊ പോവേ പോവോഎത്ര രാവിലെ വെക്കണം
വേയോ
കുക്കറിൽ വെക്കല അല്ല പുറത്തടുപ്പില് വെക്ക
അടു അടുപ്പിലിന്നാ വെക്കും അത് ആ ഗ്യാസാ ണെ എനിക്ക് അടുപ്പില്ല
ആഹ എന്നിട്ട് കുക്കറിൽ വെക്കുവോ എത്ര മണിക്ക് എണിച്ചിട്ട് വെക്ക ണം
ക്ക് മം ഏഴ് മണിയാമ്പോൾ അടുപ്പത്ത് വക്കും അവന് എട്ട് മണിയാകുമ്പോ പോകാനുള്ളു അപ്പ പിന്നെ റെ ഏ
അത്ര വേ
ആ വേവ് ഞാൻ കുറച്ച് തിളപ്പിച്ചിട്ട് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും
ആഹ് ആ പിന്നെ രാത്രി എത്തക്കോളം ആ ചോറ്ന്നെ ഉപയോഗിക്കല്
ആഹ്
അതെയ ഉച്ചക്കത്തേക്കും രാത്രി
ആഹ് ആ പിന്നെ റൈസ് കുക്കറിൽ കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്കറിൽ തന്നെ പിന്നെ വെള്ളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മക്ക് അൽ ഇറക്കി വച്ചാ ചൂട് ഇങ്ങനെ കുറേ നേരം നിക്കും
ഉ
ആ പിന്നെ നമ്മൾ എടുക്കുമ്പോ പുതിയ ചോറിന്റെ അരി
അങ്ങനെ വെക്കുന്നതാ
ഉം
പിന്നെ വേറെന്ത് മഴയൊക്കെണ്ട ഇങ്ങോട്ട് ഇപ്പ മഴയൊന്നും
ഏഹ് ഇന്ന് ഇന്ന് വയന്നുംല്ല
ഭയങ്കര മഴയുണ്ടായി ഇപ്പ ഇത കുറഞ്ഞ് ഇപ്പൊ അതിലേ തുടങ്ങുന്നു
എന്ന നല്ല വയതു
ആഹ ഇന്ന് നല്ല മഴ തന്നെയായിരുന്നു
ഇന്ന ഇവിടെ തിരിച്ച കേട്ടോ ഇന്നപ്പോ ഇവിടെല്ല എന്തെങ്കിലും മനുഷ്യന ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിച്ചുന്ന്
അതെയ ആ എന്നന്ന അധികം ഫങ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ഞായറാഴ്ച അല്ലെ അങ്ങനെ ഫഷൻസ്ല്ലാം എന്തായിട്ടുണ്ടാവും ഇവിടെ ഭയങ്കര കാറ്റും മഴയും അങ്ങനെയായിരുന്നു ഇപ്പൊ മാല്
മഴ പെയ്തിുന്ന വന്ന് വൈകുന്നേരം ഇവിടെ നാടിിന്റെ മോൻ മറിഞ്ഞാ വന്ന് പറഞ്ഞു ഞാൻ കുളിക്കട്ടെ മൈ മങ്ങ വാറ്റിനേ ഉള്ളൂ ആഹ് അത് വിളിച്ച പറഞ്ഞ ഇവിടെ കുളിക്കാലമായൊന്നും പെയുതിയില്ല
ഹ ഹ ഹ ഇവിടെ നല്ല കാറ്റമായ രണ്ട് കെട്ടിയിട്ട് പെയ്തതാ രാവിലെ ഒരു വെയിലും ഉണ്ടായിട്ട്ല
പിന്നെ നോക്കുമ്പോണ്ടണ്ട് ഒക്കെ മണ്ണിൽ കഴിക്കണം
അതെ ആഹ അപ്പൊ ഈ ചൂടു വെള്ളത്തിനെല്ലാം ഗ്യാസ അടുപ്പിൽന്നെ വെക്കല്
ആഹ് ഒക്കത്തിന്ന്നെ ഗ്യാസ് തന്നെ അടുപ്പില്ല അടുപ്പുണ്ടാക്കില്ലേ നമ്മുക്ക്
അപ്പൊ ഗ്യാസ് എത്ര മാസത്തന്ന് ഇപ്പൊ ഗ്യാസ് കിട്ടാനെ
രണ്ടു മാസം കിട്ടും
രണ്ടു മാസം എത്തണോ എല്ലാം ഗ്യാസിലാക്കിട്ടു എല്ലാം ഗ്യാസിലല്ലേ കറിയും
ആഹ എല്ലാം ഗ്യാസിലയാണ് ആദ്യം എന്റെ ഹസ്ബൻഡവിടെ നാട്ടിലുള്ളപ്പം ഓ ഒേ ഒരു മാസവും ഒരു പത്ത് ദിവസവും അങ്ങനെ കിട്ടുകയുള്ളു ഇനി ഒന്നര മാസമക്കെ കിട്ടുകയുള്ളൂ ഇനി
ആഹ
ആ അതുലകുമ്പോലക്ക് ചൂടുള്ളത് വേണം അപ്പം ചൂടാക്കണം ഇന്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മക്ക ഇത് രാവിലെ വെച്ചാ പിന്നെ പിറ്റേന്ന് നോക്കിയാ മതിയല്ലോ ആ പിന്നെ എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഉള്ളൂ ആ പിന്നെ ചോറൊക്കെ കുറെേ നമ്മൾ തളപ്പിച്ചായിട്ട് റൈസ് കുക്കറില ഇറക്കി വെക്കുമ്പോൾ സോന ഇത് വേണ്ട ഗ്യാസും വേണ്ട പിന്നെ ചച്ച എന്തൊക്കെ കു കുക്കറിലിട്ട് കുക്കിച്ചിലാണേ
ആ ആ ആ കുക്കറിലാന്നെ അടുക്കല് നമ്മക്ക് പറത്ത എഴപ്പുണ്ട് അതില് ചൂടുവെള്ളം വെക്കും പിന്നെ മൺചട്ടിയില് ചോറ് വെക്കും മൺചട്ടിയില കറി വെക്കും അങ്ങനെയൊക്കെ വെക്കും
ആഹ അഈ അടുപ്പില് തീ പിടിച്ച് കിട്ടിയാല് എല്ലാം കാണാന ഉണ്ടാവല്ലോ അപ്പൾ നമുക്കിങ്ങനെഓരോ കഴിയുമ്പോൾങ്ങനെ ഓരോ ആാക്കി വെച്ച് കൊടുത്താൽ മതി
ആഹ അടുപ്പുണ്ടങ്കോ സുഖന്നെ കത്തിക്കാൻ പക്ഷെ ഞമ്മക്ക് പുറത്താന്നടുക്ക അങ്ങ
സുഖണല്ലേ
അങ്ങനെ ആ അങ്ങനെ വെക്കലില്ല ഇങ്ങനെ ചൂടു ചോറും മാത്രം പിന്നെ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ കറികൾ വെക്കും
ആഹ ഇപ്പൊ തോന്യ ആൾക്കാർ ഇങ്ങനെ്യല്ലേ ചോറ് മാത്രം അടുപ്പത്ത് വക്കും ബാഗ്യക്യാസമലാ ഉണ്ട്
ആഹ അത് മൺചട്ടിയിലാാണ് ചോറ് അപ്പൊ മൺചട്ടിൽ നല്ല രസല്ലയോ കഴിക്കാനക്കെ പക്ഷെ ചോറാരും ഇവിടെ കഴിക്കലില്ല
ആഹ മീനും അതേപോലെ തന്നെ നല്ല രസമാണല്ലോ മൺചട്ടീലെ മീൻകറിയൊക്കെണ്ടാക്കാണെങ്കില് നല്ല രസാ
ആഹ് ഇവിടെ മഴ തൊടങ്ങി ശബ്ദം കേൾക്കുന്നുണ്ടോ ഉം ആഹ് ഭയങ്കര മഴ അകത്ത് സംസാരിക്കാൻ പറ്റൂല്ല അകത്ത് കുഞ്ഞി ഒറങ്ങുന്നാ കുഞ്ഞിയിണ്ട് മാസത്തെ അതങ്ങനെ എണിക്കും ശബ്ദം കേട്ടാൽ എണിക്കും അ സിറ്റൗട്ടില് വന്നതാ
ആഹ് ഭയങ്കര മഴ ആഹ് ഡൈനിങ് ഹാളിലോ ഡൈനിഹാളില് സൗണ്ട് കേക്കുവോ
ആഹ് ഇവിടെ ആരും ചോറ് വെയ്ക്കൂല്ല ഞങ്ങോ ഒരു ചോറ് വെ ഒരു ദെവസം വെച്ചാ മൂന്ന് ദെവസോ ഞാനും ഉമ്മാവും കഴിക്കും മക്കളൊന്നും കഴിക്കൂല്ല അവർക്ക് അപ്പം ചുട്ടി ഇത്ര നല്ലത് പത്തിരിയാ ദോശയാ ഉച്ചക്ക്
രാത്ത് ഏഹ് ഏഹ് എന്ന്ട്ടെന്താ ചെയ്യല് രാ രാവിലെന്നെ നന്നായിട്ട് ഇണ്ടാക്കി വെക്കലാ
ആഹ് വൈന്നേരം എങ്ങനും ചുട്ന്ന് ഇന്ന് കടുമ്പാന്ന് വെച്ചത് ആവില് വേവിക്കുന്ന ഉരുളകളാക്കിട്ട് അത് വെച്ചു
ഉം
ഉച്ചക്ക് രാവിലത്തെ പത്തിരി ഇണ്ടായി അത് കൊടുത്തു ഞങ്ങ ചോറ് കഴിച്ചു ഞങ്ങക്ക് പറ്റുന്നില്ല ചോറ് വാണം പക്ഷെ മക്ക് മക്കക്ക് ആരിക്കും വേണ്ട അപ്പം തന്നെ ഇണ്ടെങ്ക് നല്ലതാ ഉം കുട്ടികൾക്ക് ചോറ് എങ്ങ കയിക്കൂല്ല ഇപ്പൾത്തെ കുട്ടികളൊന്നും അങ്ങനല്ലേ
ആഹ് പ് ഇന്റെ മക്കള് ചോറ് കയിക്കു പക്ഷെ നല്ലേ കൂട്ടാൻ വേണം ട്ടോ എന്നാലേ കഴിക്കുള്ളൂ
അതെയാ അതെയാ
കൂട്ടാ കൂട്ട ഇണ്ടെങ്കില് ഓലത് ചോറ് ചെലപ്പം നമ്മക്ക് ഞമ്മക്കെന്നെ
ആഹ് ആഹ്
ആഹ് അപ്പ ഇന്നലെ ഇപ്പ ഇതേപോലെ ഞങ്ങള് കോഴികടായി ഇണ്ടാക്കീന് ഓൽക്ക് നല്ല ഇഷ്ട്ടായി ഇന്നിട്ട് ഓല് ഏഹ് ചോറില്ല പിന്നെ എനിക്കും മോക്കൊന്നും ചോറില്ല പിന്നെ ആഹ് ഇവിടെ തറവാട്ടില്ണ്ട് ഇവിടെ ഞങ്ങ ങ്ങളെ അടുത്തടുത്ത് വീടാണ് അപ്പം
അ
ആഹ് അവ് ആടെ അടുത്ത് പോയി ചോദിച്ചു നോക്കും ഞങ്ങള് ആടെ ഭക്ഷണണ്ടോന്ന്
റെയ്ഞ്ച് ഇല്ല ല്ലേ
നെയ്ച്ചോയിക്കും
നെയ് ആഹ് നെയ്ച്ചോറല്ല കോഴിക്കടായി നെയ്ച്ചോറാക്കിയില്ല കോഴിക്കടായി മാത്രം നല്ല ചോറ് നല്ലോ തിന്നു ഓല് പിന്നെ വേറെ എന്തൊക്കെയാണ് വർത്താനൊക്കെ സുഖല്ലേ? അവിടെ കാർക്കും സുഖല്ലേ കേക്കുന്നില്ലേ? പിന്നെ മയക്കെ കൊറഞ്ഞോ? ഇന്നാ ശരി ട്ടോ പിന്നെ വിളിക്കാ